ഹലോ ഹലോ ആഹ കേൾക്കാം കേൾക്കാം എന്തുവാ അവിടെ പരിപാടി മഴയുണ്ടോ അവിടെ റീൽസണ്ടണ്ടിരിക്കണമഴ മഴയുണ്ടാവും നല്ല മഴയാ
ഓ ചെറുതായിട്ട് ചാറുന്നള്ളു
ഉം ഇവിടെ ഏ രണ്ട മൂന്ന്ദിവസം അടുപ്പിച്ച ഇപ്പൊ മഴയാണ് ഉം ഇന്ന് രാവിലെ ഒക്കെ നല്ല മഴ ആയിരുന്നു ഇപ്പ ഇച്ചിരി കുറഞ്ഞു ഇപ്പ എല്ലാവരും ഉച്ചക്കെ ആയപ്പോഴത്തേ ഇച്ചിരി കുറഞ്ഞു നി പ്പണ്ട് കേട്ടോ നല്ല മഴക്കാറുണ്ട് എനിക്ക് മിക്കവറും മഴ പെയ്യാൻ സാധ്യതുണ്ട് ഉ ഉം ഉ ഉം അവിടെ എങ്ങനെ ശക്തമായ മഴയുണ്ടോ
ഏയ് രാവിലെ ഒക്കെ ചെറുതായിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ചാറ്റില മാത്രേ ഉള്ളു
ആണല്ലെ ഉം മഴ വന്നാൽ അവിടെ എങ്ങനെയാ കുഴപ്പമൊന്നുംല്ലല്ലോ വെള്ളക്കൊക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങ
ഏഹ് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമല്ല കാറ്റ് വന്നാലേ കൊഴപ്പള്ളൂ മരങ്ങള് ഉം
ആഹ മരങ്ങളു വീഴുല്ലേ കാറ്റവന്നു കഴിഞ്ഞ
ഉം പിന്നെള്ള ചെറിയതോടാ അത്പിന്നെ റോട്ടിൽ കൂടെക്കെ വെള്ളാവും വീട്ടിലേക്ക ഒന്നും അങ്ങനെ കേറില്ല
ഓഹോ ഓ അ റോഡ് റോഡ് സൈഡ് ഞാൻ വീട് റോഡിന്റെ സൈഡാണോ വീട്
ഏയ് അല്ല ഉള്ളിലോട്ടേക്ക് പോണം
ഉള്ളിലേക്ക് കേയറിയണല്ലേ ഉം ഉം ആഹ ഇവിടെ എന്താ വച്ചാ മഴൊന്ന കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വെള്ളമൊന്നും നിൽക്കത്തില്ലേ കേട്ടോ ഇവിടെങ്ങനെ ചുറ്റും പാടങ്ങളും തൊടുകളും ഒക്കെ ഉള്ളതുകൊഇണ്ടേ ആ വെള്ളം എല്ലാം പിന്നെ അങ്ങനെ ഒഴുകി അങ്ങ് പോക്കോളും പിന്ന ആഹ നമ്മുടെ വീടിന്റെ വാതിക്കെ റോഡാണ് അപ്പൊ റോഡിൽ കൂടെ യൊക്കെ ഇങ്ങനെ ഒഴുകി അടുത്തോ ള്ള പാടത്തിലേക്കൊക്കെ പോകവും കാരണം പിന്നേ പ്രശ്നൊന്നും ഇല്ല ഉം മഴ ശക്തമായിട്ട് ആഹ അതെ അതെ അതെ അത ഭയങ്കര ശക്തിയായിട്ടുള്ള മഴയില്ലായിരു ന്നോ അതെ അതെന്തായും ഒരു ഒരു ദുഃഖകരമായ ഇതാണല്ലേ ചുരന്മലയുടെ ആ അത എ എത്ര ആൾക്കാരാ മരിച്ചേ
അതെ കൊറെ പേര് മരിച്ചു ഇവിടെ ഒരു സാറ് ഇണ്ട് അപ്പൊ സാറിന്റെ ഇങ്ങനെ മോള് കസിൻസിന്റെ വീട്ടില് പോയിട്ട്
മ്മ്
അങ്ങനെ ആ മോന് അയില് പെട്ട് മരിച്ചിണ്ടായിരുന്നു
അയ്യോ ആ ശരി ഉം
സാറിന് മൂന്ന് മക്കളാ
ഉം ഉം
അപ്പോൾ ഈ അടുത്ത് തന്നെ അവർ ചീത്ത പറഞ്ഞ പറഞ്ഞിട്ട് അടുത്ത മോന് തൂങ്ങി മരിച്ച് വീട്ടിൽ നിന്ന് ചീ തെർലണ്ട്
അയ്യോ ഓ മൂന്ന് മൂന്ന് മക്കളായിരുന്നു ഇനിയിപ്പോ ഒരു മോനല്ലേ
ആ ഒരു മോളായിരുന്നു
മോളായിരുന്നു ഓ ഓ ഓ
ആ ഇപ്പള്ള മോള് രണ്ട് ആൺകുട്ടികള്
ഓ കഷ്ട ആയി പോയി ഉം
കെറേ പേര് അങ്ങനെ മരിച്ചെന്ന് ഞാൻ അറിഞ്ഞല്ലോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിക്കാൻ വന്നവര്
ഉം അതെ അതെ അതെ നമ്മടെ ഇവിടെയൊക്കെ ഈ മ്മ് പിന്നെ നമ്മക്ക് ഇങ്ങനെ ഇങ്ങോട്ട് വെള്ളയില്ല ഈ പാടസൈഡൊക്കെ ആ ഉള്ള താഴ്ന്ന പ്രദേശത്തെക്കെ വെള്ളം കേറാനുണ്ട് അതായത് ഈ പാ മഴ പെയ്ത് കഴി പാടം നിറയുവല്ലോ പാടം നിറഞ്ഞ കഴിയുമ്പോ വേ പ്പ എല്ലാടൊ റോട്ടിലേക്ക്കേറാ അപ്പൊപിന്നെ വണ്ടികളൊന്നും വിടത്തില്ല ഈ മഴക്കാല ആയിക്കഴിഞ്ഞാൽ അവിടെ ചില നമ്മുടെ ഇവിടെക്കെ ചെറിയ ചില റോഡുകളൊക്കെ ബ്ലോക്ക് ആഹ് വണ്ടി ഓ പോവാൻ പറ്റത്തില്ലാ കാരണം മുട്ടപ്പം വെള്ള ആയതൊണ്ടേ പിന്നെ അവിടെക്കെ ബ്ലോക്ക് ചെയ്യും പിന്നെ ചില സ്ഥലങ്ങളില്ലെല്ലാം നാശനഷ്ടങ്ങളൊക്കെ ഇണ്ടാവും ഈ മഴ ഇങ്ങനെ വന്ന് കഴിയുമ്പഴേ വെള്ളം വെള്ളപ്പൊക്കവും അതും ഇതും എല്ലായിടത്തും ഈ കുട്ടനാട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആഹ് ഈ മഴക്കാലം വരുമ്പോ മ്പോഴത്തേക്ക് അവടെ ജീവിതമൊക്കെന്ന് പറയാൻ ഭയങ്കര ദുരിതമാണ് ഹലോ അവിടെയൊക്കെ താന്നപ്രദേശല്ലേ പെട്ടന്ന് വെള്ളംകേറുവല്ലോ അവ്ടെ
അതെ
അങ്ങനെ ഉം നമുക്കൊക്കെ പിന്നെ വല്യ കൊഴപ്പ ഇല്ലാ ഏഹ് ഈ ഈ വെള്ളപ്പൊക്കൊക്കെ വന്നിട്ട് എന്തുവാണ് ഈ ക്യാമ്പിലോട്ടൊക്കെ പോവുമ്പേ പഴേ ഈ ആൾക്കാരെക്കെ കൊണ്ടോണ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതൊക്കെ
ഉം ഇനിപ്പ ന്താ പേര് ആഹ് മുല്ലപ്പെരിയാർലേ
ഉം അതെ മുല്ലപ്പെരിയാറ് എ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിയില്ലെങ്കി എല്ലാരും മുങ്ങിപ്പോവും
അതെ
അയെ
കേരള ഇല്ലാണ്ടാ
അതെ അതെ കേരളല്ലാതാവും. എപ്പഴാണാവോ ഇനിഅതിന്റരു തീരുമാനാണെ ആർക്കറിയാ. അല്ല അതെന്നെ പ്രശ് നങ്ങളാണ് അപ്പൊ പിന്നെ ഇനി അതും കൂടെ ഒന്ന് ഇതായി കഴിഞ്ഞാ പിന്നെ തീർന്നെല്ല നമ്മുടെ മറ്റേ രണ്ടായിരത്തി രണ്ടായിര്ത്തി പതിനെട്ടില് വെള്ളപ്പൊക്ക അവിടെ ടെ വെള്ളം പൊങ്ങിയായിര്ന്നോ ആ സമയത്ത്
വെള്ളൊന്നും പൊങ്ങീട്ട്ണ്ടായിര്ന്നില്ല മരങ്ങളൊക്കെ വീണായിര്ന്നു ഇവിടയ്ന് വെള്ളം കേയറാനായത്തക്കെ ഒന്നുല്ല
ആഹ് അവടെ ഈ മരങ്ങളൊക്കെ വീഴത്തഒള്ളു മലയല്ലേ ആഹ് ഓഹ് ആഹ് രണ്ടായിരത്തി പൈനെട്ടിലെ മഴ വെള്ളപ്പൊക്കത്തിന് എയ് നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ലൊക്കെ വെള്ളൊക്കെ കേറിയായ്രുന്നു. ശരി മുങ്ങി മുങ്ങിയത ന്ന് വെച്ചാ വീടിന്റെ പകുതി വരേക്കെ മുങ്ങിപ്പോയി ന്നൊക്കെ പറയുന്നേട്ട്ണ്ട്
ഏ ഹ് ആഹ് ഇവിടെ അച്ഛന്റെ പെങ്ങൾ ന്റെ മോന്റെ വീട്ടിലും പകുതിയോളം മുങ്ങീർന്നു
ആണല്ലേ ഉം ഓഹ്
എന്നിട്ട് മേലത്തെ തട്ടില് കേറി
ആ ഈ മറ്റേ ആ കുട്ടനാട് പ്രദേശത്താണ് കൂടുതലും ആൾക്കാർക്ക് ദുരിതായത് കാരണം അവിടെ ഈ കായലീന്നുള്ള വെള്ളല്ലാം കേറി ആൾക്കാരുടെ വീടൊക്കെ മുങ്ങി ന്തോരം നാശനഷ്ടങ്ങളാ ഉണ്ടായത് അങ്ങനെ കൊറേ പേർക്കങ്ങനെ ഉം ത്രനാള് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ കൊറേ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടവ്ടെ പ്പ അവരൊക്കിങ്ങനെ പിന്നെ ക്യാമ്പിലൊക്കായിരുന്നു ഫ്രണ്ട്സും റിലേറ്റീവ് സൊക്കെ അവിടെണ്ട് അപ്പ പിന്നെ അവരൊക്കെങ്ങനെ ക്യാമ്പിലായിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു വീടൊക്കെ വൃത്തിയാക്കി ഏ എന്താന്നെച്ചാ വെള്ളം പോയി കൈഞ്ഞപ്പോ കംപ്ലീറ്റ് എല്ലാം ഇതാവത്തില്ലേ അങ്ങനെ അവര് വീടൊക്കെ വൃത്തിയാക്കിട്ട് എത്ര നാള് കഴിഞ്ഞാ പിന്നവരടെ താമസായേ പക്ഷെ ഇപ്പം അവിടെ എ വീട് വെക്കുന്നന്ന് വെച്ചാ ഈ ഇങ്ങനെ ഫൗണ്ടേഷൻ ങ്ങനെ പൊക്കീട്ട് കുറച്ചും മൊത്തത്തില് ങ്ങനെ കൊറച്ച് പൊക്കീട്ട് അതിന്റെ മേലേക്കാണ് പിന്നെവര് വീട് വെക്കുന്നത് ഇപ്പ ള്ളവര് ഇപ്പ വീട് വെക്കുന്നവര് അപ്പൊ പിന്നെ ഔടെ അയ്ന്റെ പ്രശ്നവി ല്ലല്ലോ അപ്പൊ ഇങ്ങനെ
മഴക്കാലക്കാണ്
അവിടെന്ന് വെച്ചാ ഏ
മഴ ക്കാല ആയല്ലോ മഴക്കാലയല്ലോന്ന്
അതാണ് പറഞ്ഞു മഴക്കാലം ആയാ അപ്പ ഇനി അതാണ് ഞാൻ പറഞ്ഞത് അപ്പ അവിടെള്ള ഇത്തേ എവിടെൊക്കെ പെട്ടെന്ന് വെള്ളം ത്താവുന്ന പ്രദേശംല്ലേ കൂടുതലും കായലും അല്ലേ ഇവിടെ കായലിന്റെറെൊക്കെ അധികത്തൊക്കെല്ല അവക്ക താമസിക്കുന്നത് കുട്ടനാട് ആ ആ ഭാഗവേ ആലപ്പുഴ കൂട്ടനാട് ഭാഗങ്ങളൊക്കെ ഇനിയിപ്പോ ഉടനെ ഇപ്പ മഴക്കാലം ആവുമ്പോ ഇനിയിപ്പ ആ മറ്റേ ഇതൊക്കെ തുറക്കുമല്ലോ ആൾക്കാർക്ക് താമസിക്കാനായിട്ട് സ്കൂളുകളും അല്ല ഇപ്പൊ ഓപ്പണ ആക്കല്ലോ വേറെ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാ മതിയ ആൾക്കാർക്ക് ഒരു അപകടവും നാശനഷ്ടങ്ങളോ ഒന്നും വരാതിരുന്നാ മതിയായിുന്ന മഴയൊക്കെ വന്ന് കഴിയുമ്പോഴേ അതാ പേര്
അതി കോർ
അതെ അതെ മഴ അതിശക്തമായിട്ട് മഴ പെയ്യണെന്നുണ്ടെങ്കി ശരിക്കും എല്ലായിടവും എന്ത വെച്ചിട്ട് അന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറാൻ സാധ്യത കൂടുതല
അവിടെ ഇപ്പ എങ്ങനെയാ നന്നായി പോയിുന്നുണ്ടോ
ഇവിടെ മഴയില്ല ഇപ്പ ഇപ്പ മഴയില്ല പക്ഷെ നല്ല മഴ
മഴ വെൽ എന്തേങ്കലും ബുദ്ധിമുട്ടുക ഉണ്ടാവാറുണ്ടോ
ഏയ് ഇപടെല്ല ഇല്ലല്ലല്ല ഇപടെ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്തൊന്നുമല്ല നമുക്ക് കൊഴപ്പൊന്നുമല്ല
അതെല്ലേ
ഉം നമ്മുടെ ഇവിടെ ഇച്ചിരി പൊക്കുള്ള പ്രദേശ ആയത കൊൊണ്ട് അങ്ങനെ വെള്ളവും നിക്കത്തൊന്നും ഇല്ല ഒഴി പൊക്കോളൂ
ആണല്ലേ
പിന്നെ അവിടെ ഇവിടെ അടുത്ത് തോട് പാടം ഉള്ളത് കൊണ്ടണ്ടല്ലോ ഒഴുകി വരുന്ന വെള്ള ഞൻ പാടത്തേക്ക് തന്നെ അങ്ങ് പോകും എങ്ങും കെട്ടുംക്കത്തില്ല ആ തണുപ്പുണ്ട് മഴ നല്ല ശക്തമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്
അതെ ഇവിടെയും അയൽപ്രദേശ ആണ്ട് ഭയങ്കര തണുപ്പ
ആ
ഞാൻ പൊതപ്പിന്റെ ഉള്ളിലാ രാവിലെ തോട്ടേ ഇറ്റുള്ളിലായിരുന്നു
ഇവിടെ അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാ നല്ല ണണല്ല ഒരു രഷല്ല ഒരു രഷല്ല കഴിന്നി ചൂട് വന്ന കഴിഞ്ഞാൽ ഭയങ്കര ചൂടുവാ അങ്ങനെയാ ഇവിടാ ഉ ഉം അപ്പൊ ശെരിയ എന്നൽട്ടേ ഞാൻ വിളിക്കാം എന്നാ ശരി ശരി ഒക്കെ